ഹലോ
കേൾക്ക്ണില്ലേ
ഹലോ ആഹ് സുഖല്ലേ ങ്ങള് കേൾക്കണില്ലേ ആഹ് ഇപ്പം കേൾക്ക്ണ്ട് ആദ്യം കേട്ടീർന്നില്ല അതെ
ആഹ് ആഹ്
എന്താ ഇങ്ങളെ പേ ഇങ്ങളെ സ്ഥലം ഇങ്ങളെ പേരെന്താ നിങ്ങടെ സ്ഥലവിടെയാണ് ആഹ് പിന്നെ
സ്ഥലം പിന്നെ അല്ലാന്ന് എന്താ പണി ഇല്ല കഴിച്ചിട്ടില്ല വൈകുന്നേരം ചായക്ക്
ചായകുടിച്ച വൈകുന്നേരചായ
ഈ ചായ വെച്ചതാണ് ഞാന് ടൈലറാണ് അപ്പം പിന്ന ഇല്ല്യാ
ഏഹ് അടിക്കാനൊക്കെ ഉണ്ടാവുംലെ
ആഹ് ഇണ്ട്
എല്ലാ ടൈലറ എല്ലം അടിക്കോ
ആഹ് എല്ലടിക്കും
കുട്ട്യാള് വീട്ടിലൊക്കെ ആരൊക്കെണ്ട്
വീട്ടില് ഞാനും മക്കളും
ഉം കുട്ട്യേളൊക്കെ സ്കൂൾ പോ വന്നിട്ടുണ്ടാവും ല്ലേ സ്കൂളിൽ പോയി വന്നീല്ലേ
സ്കൂൾട്ട് വന്ന്ണ് ആഹ് സ്കൂൾട്ട് വന്ന് ഓൽക്ക് പിന്നെ ചായ മാണം നിർബന്ധം രണ്ട്
ഉം ഏ ചായക്കെന്താ കടി?
ചായക്ക് ചക്കരക്കെഴങ്ങ്.
ഏ ഇൻക്ക് മൂന്നാള് മൂന്ന് പെങ്കുട്ടേള്. ചെറ്യെ രണ്ടാള് സ്കൂൾ പഠിക്ക്ണ്ട് ഒരാള് സ്കൂൾക്ക് ചേർത്തിട്ടില്ല മൂന്നര വയസ്സായി.
ഏയ് ചെറ്യെ കുട്ട്യാ ആഹ്.
ഉം പിന്നെ. മഴ ഇപ്പ ഇല്ല്യ ഇങ്ങക്ക് അവടെ മഴണ്ടോ?
ആഹ് പ്പൊ മയണ്ട്.
ഏ ഇവടെണ്ടായിരുന്നു ഉച്ചക്കൊക്കെ.
ആഹ് ഇപ്പം നാലീസ്തിന് മയ ഇല്ലേനി ഇപ്പൊ ഇന്നലെ തൊടങ്ങീന് മയ.
ഏ
ഇപ്പം നല്ല മഴയാ. പിന്നെ ചോറൊക്കെ ചോറ്, ചോറും കറിം തൊക്കെ ആയോ രാത്രി ക്കെക്ക്ള്ള.
ചോറ് ആഹ് ചോറ് ഒന്നാകെ വെക്കലാ.
ആഹ്, ആഹ്
ചോറും ന്നാകെ വെക്കലാ ഓൽക്ക്.
ആഹ് അപ്പൊ പിന്നെ പ്രശ്നല്ലൂന്നെ.
ഇപ്പത്തെ പണി ഇപ്പ പണിയൊന്നുംണ്ടാവൂല്ല രാവിലെ ഒക്കെയാണ് അത്. രാവിലെ മുതലച്ചേ വരാക്ക പിന്നെ ല്യേ പണി ഇങ്ങളെങ്ങനെ രാത്രി വേറെ വെക്കുവോ?
ആ രാച്ച ഇല്ലെങ്കി വെക്കും.
ഉം വീട്ടിലൂടും ഹസ്, ഹസ്ബന്റ് എന്താ ഗൾഫിലാ.
അല്ലല്ല ഞാന് ഇവിടെ ഡൈവോഴ്‌സ് കഴിഞ്ഞ്.
ഏഹ് ങ്ങളൊറ്റക്കാണോ?
ആഹ് ഒറ്റക്കാണ് ഞാനും കുട്ട്യാളും കുട്ട്യാളുണ്ട് രണ്ടാളുണ്ട്. ഒരാള് പ്ലസ് റ്റുവിലും, ഒരാള് പത്താം ക്ലാസും ആഹ്. ആ വീടൊക്കായി.
പത്താം ക്ലാസ്സിലെത്തീക്കണോ മക് മക്കളൊക്കെ.
ആഹ് വല്യോൻ പ്ലസ് ടൂനാണ് മറ്റോ ന് പത്താം ക്ലാസ്സിലാണ്.
ഏഹ് അപ്പോ പിന്നെ കൊഴപ്പല്ല ചെറിയ കുട്ട്യാളൊന്നുംല്ലല്ലോല്ലേ.
അല്ല ചെറുതൊക്കെ അവിടന്നൊക്കെ രക്ഷപ്പെട്ട് വന്നതാ അവിടെത്തി ആഹ്, ആഹ് മോ പതിനാല്, പതിമൂന്ന് വർഷായി.
കുട്ട്യാള് ചെറിയ കുട്ട്യാളായ ടൈമിലാവുംല്ലേ.
ആഹ് അഞ്ചു മാസം വയറ്റിള്ള സമയത്തേന്.
പിന്നെ എന്ത്യെ എന്തേ ആഹ് ഇന്റെ വീട്ടില് ഉം ഉമ്മണ്ട് ഹസ്ബന്റ്ണ്ട് ഹ ഉമ്മ ഉണ്ട് പിന്നെ കുട്ട്യാളും ഉണ്ട്. വേറെ ആരുല്ല നാത്തൂമാരുണ്ട് നാല് ആങ്ങള പെങ്ങമാരാണ്. അവരൊക്കെ കല്യാണം കഴിച്ചു. മര് ഒരു മോനന്നെ ഉള്ളൂ വര് ഉം ആഹ്
അയ്സെരി.
പിന്നെ വേറെ സുഖല്ലേ പിന്നെ എന്താണ്. ങ്ങള് ഉം പിന്നെ പൊറത്ത്ക്കൊക്കെ അടിച്ചാൻ കൊടുക്കോ അതോ ഒന്നടിച്ച് കൊണ്ട് ഷോപ്പിലും ഏയ്. അപ്പൊ പിന്നെ കുഴപ്പല്ലല്ലോ അട്ച്ചാനൊക്കെ കിട്ടോല്ലോ ല്ലേ?
ആഹ് ഷോപ്പലാണ് ആഹ് ടൗൺ ഏരിയല്ല. ന്നാലും വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതങ്ങനെ പോകും. ടൗൺ ഏരിയല്ലാ. കേൾക്ക്ണില്ലേ? ഹലോ. ഹലോ. കേക്ക്‌ണില്ലാ? ഹലോ. ഹലോ.